ക്ക്ന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട് കെടന്നോ
ഇല്ല കെടന്നിട്ടില്ല
ആഹ് ഞാആദ്യ ശബ്ദംകേട്ടപ്പ കെടന്ന പോലതോന്നി
ഇല്ലല്ല ഹ്
ഉം പിന്നെ ജോലിയൊകെ കഴിഞ്ഞ
ജോലിയെല്ലാം കഴിഞ്ഞു രാത്രി ആ രാത്രിത്തെ ഫുഡ് നേര ത്തെകഴിച്ചിട്ട്ണ്ടാർന്നു- ഉം അവെ ഇണ്ടാക്കിയതല്ല ഞാൻ പൊറത്ത്ന്ന് ഓഡ്രെയ്‌ അവിടെന്താണ്ടാക്കിയേ
ഇവിടെ എന്താ ഇന്ന് സാദാ ചോറും മീൻകറിയൊക്കെ ഇണ്ട്
ആ
ഉം എന്താപ്പ എന്നും അതെ അപ്പൊ എന്താ ഓർഡർ ചെയ്ത്
ഓഡർ ചെയ്തത് ഇല്ലല്ല വെച്ചിട്ടില്ലേര്ന്നു ലോഡഡ് ഫ്രൈസാണ് ഓർഡർ ചെയ്തേ
അതെ ഈ കണ്ണീ കണ്ടതൊന്നും മേടിച്ച് കഴിക്കണ്ടാട്ടോ ഞാൻ ഇന്നലെ മന്തി മേടിച്ച് കഴിച്ചിട്ട്
ആ അത് കഴിച്ചതിനു ശേഷം ചെറുതായി റ്റ് വയർവേദന
അതെ ഇക്ക അതെ ഇന്നലെ കെടന്നൊറങ്ങി ല്ല ഇവിടെ ഭയങ്കര വയറുവേദനേം കാര്യങ്ങളൊ
അതീ പൊറത്ത്ത്തെ ഫുഡില് മ ചെ മയോണൈസ് ഒക്കെണ്ടായതോണ്ടാ തോന്ന്ണ്
അതെ അതെന്നെ ഇന്നലെ എന്താണോ ഭയങ്കര വേദന വയറിന് ഒരു സുഖോ ണ്ടായിട്ടില്ല
അതെന്നെ എനിക്കും ഇപ്പ നല്ല വേദനണ്ട്
ആ പിന്നെ ഇപ്പോ മീൻ ഒന്നും കിട്ടാനുംല്ലല്ലോ അതെങ്ങനെയാണാവോ ഇനി
ആ അതെ അവിടെ മീൻകറി ആണോ
ആ ഇന്നും മീൻ കറി വെച്ചു
എങ്ങനെ മീൻകറി എങ്ങനെ ഉണ്ടാക്കിയെ
ഞാനെന്താ ഉള്ള ള്ളീം തക്കാളിയൊക്കെ അതുതന്നെ ഉള്ളീം തക്കാളൊക്കെ മറ്റേ പെരിഞ്ജീരകൊക്കെ ഇട്ട്
ആ ആ
ട്ട് പുളിയെല്ലാം പിഴിഞ്ഞൊഴിച്ച് മല്ലിപ്പൊടി മൊളക് പൊടി മഞ്ഞ പൊടി അതൊക്കെ ഇട്ടിട്ട്
ആ ആ ആ അതുപോലെ തന്നെ ഞാനുണ്ടാക്ക
പോല്ലേ
ഉം
അക്കെ പെട്ടന്ന ആവുന്നല്ലോ പിന്നെ എവിടെ ചോറ് മീനും ഇല്ല ഞാനിപ്പ ബിരിയാണി വയ്ക്കുമ്പോ കൂടുതലല്ലേ അധികല്ലേ സാധനങ്ങളൊക്കെ മന്തി അണക്കിൽ മന്തി കീറ്റി വാങ്ങി മന്തി വെക്കുപ്പോ അതക്കെ സ്‌ ഇതല്ലേ കുക്കർ മന്ദി
മന്തി ആ കുക്കർ മന്തില്ലേ
എനിക്ക് കൊന്നുകൂടി തോന്നോ കൊറച്ചും കൂടി എളുപ്പം അത് വെക്കാനാണ്
ആണ് എന്നാലും ഈ മന്തി തീനിന്നെ നല്ലതാണോ അല്ല വീട്ടത്തതാണ് എന്നാലും എന്നാലും
നല്ലതല്ല എന്നാലും പെട്ടെന്നൊക്കെ ആരെങ്കിലും വരുമ്പോഴേ ഈ ബിരിയാണി വേ
അല്ല അതിനെക്കാട്ടിലും കുറച്ചുടിനല്ലേ ബിരി ബിരിയാണി ക്ക് കുറേ ടൈം വേണം ആനാലും നല്ലത് ബിരിയാണില്ലേ ബിരിയാണി ഉണ്ട ആക്കലില്ല
ഞാന് ഇല്ല ബിരിയാണി ഉണ്ടാക്കിട്ടില്ല
ആ
അതെങ്ങനെയാ വെക്കണ്ടന്ന് എനിക്കറിയില്ല
അത് എന്താ വേ ല്യ അത് അത് ഈസിയല്ലേ ഉണ്ടാക്കാൻ
അറിയില്ലടാ ഞാൻ ചെയിതിടില്ല അമ്മ എപ്പോഴും പറഞരൂട്ടാ അങ്ങനെ വേഴിക്കുക ഇങ്ങനെ വെക്കുക പക്ഷെ നമ്മുക്കത് എത്രേലും തല കെറില്ല ഇനിയിപ്പോ മോളൊക്കെ വലുതാകുമ്പോഴത്തേനും പഠിക്കണം അല്ലെങ്കിൽ അവളത് അത് ഓഡർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞൽ നമ്മടെ കയ്യിൽ
അത് നമ്മൾ അരി എടുക്കുമ്പോ അത് അരമണിക്കൂറ് മറ്റെ വെള്ളത്തില്ൽ കുതിർത്ത് വെച്ചാതി എന്നിട്ട് എന്താ വെള്ളം തിളപ്പിച്ചിട്ട് എ എ വെക്കുന്ന പോലെ തന്നെ വച്ചാതി എന്നാ അരി കുറച്ചും കൂടെ നല്ല ഇതായിട്ട് നിൽക്കും പിന്നെ
എന്നാലും അതിലെ മസാല ഉണ്ടല്ലോ അതൊന്നും നമുക്ക് അറിയില്ലല്ലോ അതില് ഇടന്ന മസാല
ആ ആഹ് ആ അത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലി ഗെരമസാല മസാല അതൊക്കെല്ല ചെർക്ക കണ്ടേ ആ അതൊക്കെ വേണ്ടേ അല്ല ബിരിയാണി അരിടെ നമ്മള് മസാല ഉണ്ടാക്കും
ആ തന്നെ ആ
അത് നമ്മള് എന്താ ഒരു പാത്രത്തില് ആ ഒരു ചട്ടിയില് എണ്ണയോ അതുപോലെ അങ്ങനെ എന്തേലുമൊക്കെ ചൂടാക്കിട്ട് പിന്നെ സവാള ഇട്ടിട്ട് അങ്ങനല്ലേ എന്നിട്ട് അത് ഗോൾഡൻ കളർ ആകുമ്പോ ഇഞ്ചിയിം വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും എല്ലാം ചേർത്ത് വയറ്റ് റ്റ്അ
ഇനി ഞാൻ വെയ്ക്കുമ്പ നിന്നെ വിളിക്കാട്ട അപ്പൊ പറഞ് തന്നാമതി
ആ ആ എന്നിട്ടാണ് നമ്മള് മസാലകൾ ചേർക്കേണ്ടേ മഞ്ഞൾ, മുളക് പൊടി, മല്ലി, ഗരം മസാല് എക്കെ എന്നിട്ട് ലാസ്റ്റ് ച്ചാണ് തക്കാളി ചേർക്കണ്ടേ
അതെ
ന്നിട്ട് നമ്മള് നമ്മള് കഴുകി ചിക്കൻ വെച്ചത് ചിക്ക ചിക്കാനാണെ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് ആണെ ബീഫ് അതിലേക്ക് ഇടുക
നാത്തൂന് ഇവിടെ നന്നായിട്ട് വെയ്ക്കും അവള് ഉഷാറാ ഇതിനൊക്കെ ഉം അവള് പിറന്നാളായിട്ട്ന്ന് മന്തി ഉണ്ടാക്കി
ആ
അങ്ങനെയുള്ള വെയ്ക്കാനൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാ അതുകൊണ്ട് പിന്നെ നമ്മള് വീട്ടിൽ വന്നാലൊന്നും വലിയ പണിയില്ല ഒക്ക അവള് അടുക്കളേ കയറി ഇണ്ടാക്കും
ഉം ബിരിയാണി വേറെ എന്തൊക്കെ ആ ഉണ്ടാക്ക ബിരിയാണി ണി അല്ലാതെ
ബി ഇല്ല ഞാൻ ഇപ്പോഴാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇണ്ടാക്കി തുടങ്ങിയത് മറ്റേത് കല്യാണത്തിന്റെ യൊക്കെ മുന്നേ ഈ ഹോസ്റ്റലൊക്കെ നിന്നിട്ടെ നമ്മള് അതിലൊന്നും കുക്കിങ്ങിനൊന്നും അത്ര ഇതാർന്നില്ല പിന്നെ കല്യാണം കഴിഞ്ഞു അപ്പൊഴാണ് ഈ അടുക്കളേ കേറുന്ന പരിപാടി തുടങ്ങിയത്
പൊറത്ത് ഓർഡർ ചെയ്യലുണ്ടോ മന്തിയല്ലാതെ പിന്നെ വേറെ എന്തൊക്കെയവും എല്ലാ ദിവസവും ചെയ്യലുണ്ടോ
എപ്പോഴെങ്കിലും പിന്നെ പുറത്ത് പോയി കഴിക്കും
അതീ പൊറത്തുത്തെ പൊറത്തുത്തെ ഞൻ ഞാൻ ഓ ഓർഡർ ചെയ്ത് അത് ശരിയാ പക്ഷെ അത് എന്നും ചെയ്യുന്ന നല്ലതല്ല. ഈ പുറത്തുന്നൊക്കെ കഴിച്ചിട്ട് ഈ ഫുഡ് പോയിസൺ ഒക്കെ വന്നിട്ട് കൊറെ കുട്ടികൾ മരിച്ചൊക്കെ പോയിട്ടില്ലേ ഫുഡ് പോയ്സണിലായിട്ട്
അതെ ആ കൊറോണ ൈമ െ ഓരോ സാധനങ്ങളൾ ഉണ്ടാക്കി പഠിച്ചായിരുന്നു
ആഹ ആഹ
അതന്ന് നമ്മുടെ പപ്പ ഉണ്ടാക്കാൻ പഠിച്ചു
ആഹ പഫ്സ് ഉണ്ടാക്ക അറിയല്ലേ ആ ആഹ എ ശരിയോ
ആഹ ഷവർമ്മൊക്കെ ഇത അ ശരിയയ കുബ്ബൂസ്ൊക്കെ ഒന്ന് ഇടെ ഏ അതിന് നല്ല കട്ടിയാണല്ലോ അത് ലേശം കട്ടി കൊറവായി
ആഹ പിന്നെ ഇതോ പഫ്സോ
പപ്പ്സ് ഉണ്ടാക്കിയപ്പോഴും കുഴപ്പില്ല
ആ അതെങ്ങനെ ഉണ്ടാക്കി കുക്കറിലാണോ കുക്കറിൽ വെ ിച്ചിട്ടാ
അങ്ങനെ എങ്ങനെയാണ അന്ത് ഈ ്യൂബ നോി ല്ലേ അത് എത്രയോ എത്ര വർഷായിപ്പോ പിന്നെ അത നിന്നന്ന് നിന്ന
പിന്നെ കേക്ക് കേക്ക് ഉണ്ടാക്കലില്ല കേക്ക് കൊുന്നു
ഒരു തവണ ഉണ്ടാക്കി അത് ശരിയായില്ല കുക്കറില് പിന്നെ അതിന ഒൊന്നില്ല
സദബ ലക്കോ ആഹ ആഹ
പിന്നെ അതിനോട് തല്പര്യം ഒത്തിരി വിട്ടുപയി കാരാനൊ ഒരു തവണ നോക്കിട്ട് ശരിയായില്ല
അല്ല നമുക്ക്
പിന്നക്കെ അതേ മടിയാണ് ഇപ്പ എന്ത് വേണമെങ്കിലും നമ്മുക്ക് ഇപ്പ എന്ത് വേണെങ്കിലും നമ്മുക്ക് ഫോണില് നോക്കിയാൽ കിട്ടും
ഫോണിൽ നോക്കിയ കിട്ടും അതുപോലെ ഓർഡർ ചെയ്താലും കിട്ടും
അതെ ഇപ്പൊ സദ്യ കഴിക്കണം എന്നുള്ള ആഗ്രഹം വന്നാ അപ്പ പോവും വണ്ടി എടുത്തോണ്ട്
ആഹ് ഹ
അതുപോലെ വേറെ എന്തെങ്കിലും ബിരിയാണി ഒക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ വിളിച്ചു പറയും ആ വിളിച്ചു പറയാ ല്ലെങ്കി കൊണ്ട
അതന്നെ നല്ലതല്ല അതല്ല ഈ കടകളിലൊക്കെ ടേസ്റ്റ് അല്ല കടകളിലൊക്കെ ടേസ്റ്റ് കൂടാൻ വേണ്ടി റ്റയ്ല് കളറും അതുപോലെ അജ്നമോട്ടോ അങ്ങനൊക്കെ ചേർക്ക്ന്നില്ലേ
ആഹ് ചേർക്ക്ന്ന്ണ്ട്
ഈ എണ്ണയും മു പ്പും പഞ്ചസാരക്കെ വാരി ഇട്ന്നെ നമ്മളറിയുന്നില്ലല്ലോ മറ്റേ എണ്ണ പഴയത് താണോ ഏതാനൊന്നും അറിയില്ലല്ലോ
എന്നാലും അധികം പൊറത്ത് പോകുമ്പോഴൊന്നും മോൾക്ക് കഴിക്കാൻ കൊടുക്കില്ലാട്ടോ അവർക്ക് ലേശം കൊടുക് ക്കുപ്പ നമ്മള് കഴിക്കാണെങ്കിലവള്ങ്ങനെ നോക്കിരിക്ക്യാച്ചാ കൊറച്ച് കൊടുക്കുന്ന് അവക്ക് വല്ലാണ്ടെന്നും കൊടുക്കില്ല കാരണം പേടിയാണ്.
ആഹ്
ഷവർമ്മക്കെ കഴിച്ചിട്ട് ഓരോ കുട്ടികളും മരി ച്ചുന്നൊക്കെ കേക്ക്ന്നില്ലേ അതിനേഷം ഉം അതിനു ശേഷ് പേടിയാണ് പിന്നെ നമ്മളെപ്പൊഴും വാങ്ങി കഴിക്കുന്ന കടയൊക്കെ ആവുമ്പോഴേ ഉള്ളൂ അവക്ക് നമ്മള് കൊടുക്കുള്ളൂ.
ആഹ് ആഹ് ആഹ് ചെറിയ കുട്ടികൾക്കെല്ലാം കൊടു ക്കണ്ട അത് നല്ലതല്ല.
എന്നാലും അവള് പറയും ചെലപ്പോൊക്കെ ബിരിയാണി വേണന്ന്.
ഉം ആ ബിരിയാണി നമ്മൾ ഉണ്ടാക്കി പഠിച്ചാ നമുക്ക് ഈസി യിരുന്നു അത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോ കൊറച്ച് ഇതായിരിക്കും.
പിന്നെയന്ന് പറഞ്ഞാ ഈ കുട്ടിയുടെ പിന്നാലെ നടക്കുമ്പോ നമുക്ക് അതൊന്നും ഉണ്ടാക്കാ സമയം ഉണ്ടാവില്ല. അവടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴി വീട്ടിൽ എന്തെങ്കിലും ചോറും കറി കറി എന്തെങ്കിലൊക്കെ വെച്ചച തന്നെ സമയം ഉച്ചത്തേക്ക് കഴിക്കാനാവും.
എന്നിട്ട് മോള് മോള ഉറങ്ങിയോ?
ഇല്ല അവക്കിനി കഴിക്കാൻ കൊടുക്കണം.
ആഹ് ആഹ് എന്താ കൊടുക്കല്?
അവക്ക് ചോറ് കൊടുക്കും മീൻ കൊടുക്കും ഇറച്ചി കൊണ്ടന്ന അത് കൊടുക്കും.
ഉം ബിസ്കറ്റ് ബിസ്കറ്റ് കോടുക്കലുണ്ടോ
അത് എടക്ക് എപ്പോഴെങ്കിലും അവക്ക് തോന്നണം എന്നെങ്കിലെ കഴിക്കുള്ളു
ഉം
അല്ലാതെ പഴങ്ങളോന്നും കഴിക്കില്ല ഓറഞ്ചോ ആപ്പിളോ മുന്തി രി അതോന്നും കഴിക്കില്ല
കറിയ ഉണ്ടാക്കിയ മീൻ
ആ ഏയ് അതില്ല പിന്ന ഉപ്പെരി വപ്പടം മുള ണ്ടല്ലോ
അ ആ
പിന്നെ വെറെ എന്തക്കെയാ വിശേഷം
വേറെ എന്താ കോഴപ്പോന്നുല്ല സു അതെ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ
ആ ഈ പറഞ്ഞ പോല തന്നെ ആദ്യ ആദ്യം വെറോരു ഫ്രണ്ടിന്റെ അടുത്ത് വെറെരാളട്ത്തും ചോദിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് പോ ഇങ്ങെനെ ശരിയാവോന്ന അറിയില്ല നാളെ നോക്കണം
അതെ നീ ഉണ്ടാക്കിട്ട് എന്ന്ട്ട് പറഞ്ഞ ത്താ എനിക്കും ഉണ്ടാക്കല്ലേ
ആ ഞാൻ ഇണ്ടാക്കീട്ട് പറഞ്ഞരാ
പിന്നെ അവിടെ മഴ ദം ബിരിയാണിയോ ആ എന്തായാലും ഫോട്ടോ ഒക്കെ അയക്കി ബിരിയാണിഒക്കെ വെച്ചിട്ട്
ഇണ്ടാകി
എല്ലാരും എല്ലാരും നല്ലത ഒക്കെ പറയട്ടെ- കഴിച്ചിട്ട്- പിന്നെ മഴയൊക്കെ ഉണ്ടാങ്ങട്-
ഇല്ല ഇല്ല ഇന്ന് ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു-
ആ പിന്നെ ഇവിടെ- ക്കും അതെ രാവിലെയൊന്നും കോഴപ്പല്ല- ഒരു മൂന്ന് മണിക്ക് ശേഷം- ഇടിയും-
ആഹ് ആഹ്-
ചെറിയ മഴയൊക്കെ ഉണ്ടായി
ആഹ്
ഏ-
ഇപ്പൊ മഴേം- കൊറവാ തോന്നില്ലേ കഴിഞ്ഞ വർഷ ത്തിനെ പോല അല്ലല്ലോ ഇപ്പം കൊറവല്ലേ?
നല്ല കൊറവാ-
ഉം-
ചൂടും- സാഹിക്കില്ല
നാളെന്നാ ഞാൻ ബിരിയാണിക്കെണ്ടാക്കിട്ട് ഞാൻ ഫോട്ടോക്കെ അയച്ചു തരാം
ശ എന്നാ ശ ശരി ഞാ വിളിക്കാവേ
ആഹ്‌ എന്നാ ശരി ആഹ്